ഹലോ
ആഹ് ഹലോ
ആഹ്
ഇന്ന് ആഹ് കേക്കാം ഇന്നിന്റെ ഇടക്കൊരു കൊച്ചു വീഡിയോ ഇട്ടേക്കുന്നണ്ട് ആഹ് അതാണെങ്കില് എവിടെ ബസ് ഇറങ്ങിയിട്ട് ആഹ് ഓട്ടക്കാരെ വിളിച്ചു പറഞ്ഞ്. രാത്രി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ്. കഴിച്ചെറങ്ങിയിട്ട് ഓട്ടോക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞ്ഞി ഇന്ന സ്ഥലത്തോട്ടൊന്ന് കൊണ്ട് പോവോന്നോയ്ച്ചപ്പോ അവര് കൊണ്ടുപോയില്ലന്ന്. ഈ കൊച്ചു പിന്നെ അവിടെന്ന് കൊണ്ടുപോയില്ല. ഈ കൊച്ചിന്നിട്ട് നടന്ന് ഒരു പത്ത് ഒരു മുപ്പത് വയസ്സൊക്കെ കാണുവായിരിക്കും ആൾക്ക് കേട്ടോ പെണ്ണിന്. ആന്നിട്ട് ഈ പെണ്ണ് നടന്ന് വേറൊരു വീടിന്റെ ഫ്രണ്ടി വ ന്ന് നിന്നിട്ട് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത്ങ്ങനെ നിന്നപ്പോ അയിന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോ താ അച്ഛൻ പറഞ്ഞു. വേ ഇപ്പ വരാവെന്നെങ്ങാണ്ട് പറഞ്ഞു. ഞാൻ വേറെ ഓട്ടോ പറഞ്ഞു വിടാവെന്നോ എങ്ങാണ്ട് പറഞ്ഞ്. അങ്ങനെ പിന്നെ അവടെ കാത്തി നിന്ന് ഇതേ കൊച്ച് അങ്ങനെയുള്ള ഓട്ടോക്കാരൊരു മനസ്സാക്ഷി ഇല്ലാ ത്തോട്ടോക്കാരാന്ന്. ചില ചിലര് എല്ലാരും അല്ല. ചില ആൾക്കാര്
ആഹ് ഇവിടെ ഒര് കൊച്ച് അങ്ങ് ഉം ആറ്റിങ്ങലോ അങ്ങോട്ടെവിടെയോ ഒരു സ്ഥലത്ത് നിർ ഇവിടെ കഴ്‌ അങ്ങോട്ടിവിടെ ഒരു സ്ഥലത്ത് ജോലിയും കഴിഞ്ഞ് വന്ന് എന്റെ വീടിന്റെവിടെ വന്നപ്പോ ഓം ഇത് സ്കൂട്ടി പഴ്തായി പോയി
ആഹ്
ഓമ്പത് മണിയൊക്കെ ആയി. ഞങ്ങള് നോക്കിയ പ്പോ ഒറ്റയ്ക്ക് നിക്ക്‌ണു ഒരു കൊച്ച്. അങ്ങനെ എൻറെ അമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോയി. അപ്പോ കൊറെ നേരം കൊണ്ടേ നിക്ക്ണ് അപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് മോളെ ഉം പിന്നെ ഒരു കൊച്ച് പിന്നെ കൊറേ നേരം കൊണ്ടേ നിക്കണ്. ആരും നോക്കണൂല്ല. അങ്ങനെ ഇവര് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ചോയിച്ചു. എന്തുവാണെ ഇവിടെ നിക്കണത് എന്റെ വണ്ടി ടയർ എന്തോ പഞ്ചറായി. എനിക്ക് പോവാൻ പറ്റുന്നില്ലാന്ന് പറഞ്ഞു.
ഉം
ഞാൻ അങ്ങോട്ട് ഞാനും പോയി. ഞാൻ പറഞ്ഞു. അയ്യോ ഈ സമയത്ത് ഇവിടെ ഒന്നും നിക്കണ്ട. ആഹ് ഞാൻ പറഞ്ഞ്, പിന്നെ എന്റെ വീട്ടിൽ വിളിച്ചോണ്ട് നിർത്തി. നിർത്തിട്ട് ആഹ് അവള അച്ഛനെ വിളിച്ചവള്. അപ്പോ അവളെ അച്ഛൻ പറഞ്ഞ് അയ്യോ എന്റെ യ്യോ വരണില്ല വിളിച്ചിട്ട്. റോട്ടി തന്നെ നിക്കണ്. അപ്പ ഞാൻ അപ്പ ഞാൻ പറഞ്ഞ് ഇങ്ങ് ഫോണിങ്ങ് തന്നാണ്ന്ന് പറഞ്ഞ്. അപ്പോ ഞാൻ ഫോണ് വാങ്ങിച്ചു സംസാ, ഞാൻ പറഞ്ഞു മോള് വിളിച്ചിട്ട് വരുന്നില്ല ഈ റോട്ടി തന്നാ നിക്ക്ണ്. ഒറ്റ മനുഷ്യരില്ല. മണി പത്ത് മണി ആവാറായി. അപ്പോ ഓഞ്ഞ അവള് ഇങ്ങനെന്നെ അവള് വരൂല ഉം ഞ്ഞം ഞാൻ ഇപ്പ വരാ മോളെ. എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇപ്പ വരാ മോളെ. ത്തി നിങ്ങളെ വീട്ടിത്തി വിളിച്ചോണ്ട് നിർത്ത്. ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിർബന്ധിച്ച് പിന്നെ വി ട്ടിക്കൊണ്ട് നിർത്തി. പത്തര ഒക്കെ ആയപ്പം ആ കൊച്ചിന്റെ അച്ഛൻ വന്നു.
ആഹ്. അതെന്താ താമസിച്ചാ ആഹ് അച്ഛന്
അന്തോ ബ്ലോക്ക് ബ്ലോക്ക് ആയെന്നോ? എന്തരുന്നോക്കെ പറയാണേട്ടു
ഉം ആഹ് അതൊക്കെ ഭയങ്കര ഇതല്ലേ? നമ്മുക്ക് നമ്മടെ കുഞ്ഞുങ്ങള് ഇച്ചിരി നേരം കണ്ടില്ലെങ്കി തന്നെ എന്തൊരു വെപ്രാളവാ. അതെ ശരിയാ. ആഹ് ആഹ് ഇവിടെ ഞങ്ങടെ വീ ഞങ്ങക്ക് ബസ് എറങ്ങിട്ട് കൊറച്ച് നട ക്കണം അപ്പം ബസ്സ് എറങ്ങിട്ട് ഇങ്ങോട്ട് നടക്കുന്നതിന്റെ രണ്ട് സൈഡിലും കാടു പോലെ കെടക്കുവാ
ആഹ്
അപ്പോണ്ട് ഞാൻ ഒരു ദിവസം ഏഹ് പോയിട്ട്. ഏഹ് സാധനം വാങ്ങിക്കാൻ പോയിട്ട് ബസ് കിട്ടി വന്നപ്പൊ താമസം അപ്പൊ ഞാൻ ബസ് ഇറങ്ങിയപ്പോണ്ട് ഭയങ്കര ഇരുട്ട് കറണ്ടുംല്ല ഈ ലൈ റ്റുണ്ടല്ലോ പോസ്റ്റിലുള്ള അതൊന്നും ല്ല അപ്പൊ ഞാൻ ആക വിഷമിച്ച് ഇങ്ങെനെ നിന്നപ്പൊ ഇണ്ട് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു അണ്ണനവിടെ നിക്കുന്ന് അണ്ണൻ ചോയിച്ച് അങ്ങോട്ട് വരാനാന്നോന്ന് ചോയ്ച്ചു ഞാൻ പറഞ് ആന്നന്ന് പറഞ്ഞു ഞാൻ അണ്ണന്റെ കൂടെ ഒപ്പ പോരുന്നെങ്ങ് മറ്റത്
തായി
ആ കൂട്ടായി ആ പുള്ളിക്കാരന് സത്യം പറഞ്ഞ അങ്ങനൊന്നും ചോയിക്കേണ്ട കാര്യവില്ല പുള്ളി എന്നോട് ചോയിച്ച് അങ്ങോട്ട് അങ്ങോട്ട് വരുന്നന്ന് ചോയ്ച്ചു ഞാൻ പറഞ്ഞ് അങ്ങോട്ടാന്ന് ചോയ്ച്ചു ഞാൻ പറഞ്ഞ് ആന്ന് അണ്ണാന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ആ അണ്ണന്റെ കൂടെ വന്നിവിടെ ആ കേറി ത അന്നേരു സമാധാന യെആ നെ
ന്ത്പിന്നെ ഒരു കൊച്ച് ആബസ്സ്കേറി ആ ഇറങ്ന്ന സ്റ്റോപ്പില് ഇറങ്ങണൊന്നറിഞ്ഞിട്ട് ബസ്സ് നിർത്താതെ
ആഹ്
ഒരു ആള് ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊറേ പോണെന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തിയ ന്ന് എന്നിട്ട് ഇറക്കി വിട്ടന്ന്
എന്റെ ദൈവമേ
റക്കി വിട്ടു ആ കൊച്ചാണങ്കി ഭയങ്കര കരച്ചില് പഠിക്കാനെ എവിടെ പോയട്ട് വന്നതാണ് ഇറങ്ങ ങ്ങണംഇറങ്ങ ണോന്ന്പറഞ്ഞിട്ട് അവന്മാര് അവിടെ നിർത്താതഎന്നാ ബസ്സില് തെര ക്കുഇല്ലായിരുന്ന അന്ന് നിർത്താതെ വേറെ ആ സ്ഥലവും കഴിഞ്ഞ് ഒരാ ള്ഒഴിഞ്ഞ സ്ഥലത്ത കൊണ്ട് നിർത്തിയ ന്ന്
കൊള്ളാ ന്മാരെ പേരിലൊക്കെ കേസ് കൊടുക്ക
ഇപ്പ കേസ് കൊടുത്ത്ആവന്മാര് രണ്ടുപേരെ നല്ല രീതിയില് മ്ടോർച്ചർ ചെയ്ത് ആൾക്കാര്
പക്ഷെ സാധാരണ എത്രയോ നമ്മള് കണ്ടിട്ടുണ്ട് ഓരോരുത്തര് കൊണ്ടന്ന് വീഴ്‌ത്തി വിടുന്നതും ഹോസ്പിറ്റില് വയ്യാതെ വരുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല ബസ്സുകാരൊക്കെ
ചെലര് അങ്ങനെയാണ് ചെയ്യണത് ഇപ്പൊ അടുത്ത കാലത്ത് രണ്ട്
മന്‌ഷ്യരാഅതെ അതെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് മന്ഷ്കൊറെ ഉപകാരമില്ലാത്ത കുറെആൾക്കാരും ഉപദ്രവിക്കാൻ വേണ്ടിയിരിക്കുന്ന കൊറെആൾക്കാരും
ക്ക് ഒറ്റയ്ക്കണെങ്കി അവന്മാരങ്ങ ട്ടേങ്കിലും വലി ചൊണ്ട് പോവാല്ലൊ
അത് കൊച്ചിനെ കൊകൊല്ലാ ഞഎന്തോ ഭാഗ്യത്തിനാ എന്റെ ജീവൻ തിരിച്ച് കിട്ടിയന്ന് പറഞ്ഞാ മതി എ
ലായിരുന്ന ന്ന് ഭയങ്കര വിഷയയി അതൊക്കെ
ആ അത് എന്തായാലും അവന്മാർക്ക് നല്ല പണി കൊടുക്കണം അത് ആവശ്യ
അങ്ങന അആ കൊച്ച് നെ ആ വീട്ടിവിളിച്ച് പറഞ്ഞു അവര വീട്ടിന്ന് അല്ലടുത്ത ഒരു വീട്ടിലുള്ളൊരാണ് എന്ത് കാര്യം ഈ കൊച്ച് നി നിക്കണൊണ്ടെഎന്ത് കാര്യവും ചോയിച്ചപ്പ ഇങ്ങനെ പറഞ്ഞ് അപ്പ അവര് തന്ന പ്രശ്നങ്ങളൊക്കെ ആക്കി ഡിപ്പോയിലൊ എവിടെക്കെ വിളിച്ചു പറഞ്ഞു ഏത് റൂട്ടി കുട്ടി പോണബസ് എന്നക്കെ പറഞ് പിന്നെ അവനപിടി ച്അതിലെ കണ്ടക്ടറേയും ഡ്രൈവറനെയും ഒക്കെ കൊറേ വഴക്കാ എന്തോ രൊക്കപറഞ്ഞന്നൊക്കപറയണ കേട്ടു പറയായി
തല്ലണം നാലഞ്ച് ആൾക്കാര് നാട്ടുകാര്ഇറങ്ങിഅടിക്കണം അല്ലാതെ ഇവന്മാരൊന്നും ശരിയാവത്തില്ല അങ്ങ്
പണ്ടഅല്ല ല്ല ഇപ്പൊ ആ സ്പോട്ടില് പയ്യന്മാരായിരുന്നാലും പെമ്പുള്ളരായലും പ്രതികരിക്കുയിരുന്നു
അതെ അങ്ങനെ പ്രതികരിക്കണം പ്രതികരി ക്കാതിരിക്കുന്നൊണ്ട ഇന്മാരൊക്കെ സ്വതന്ത്രം കാണിന്നത്
പോകുന്നത് കൊണ്ടാണ് അവര് തലയിൽ കേറും
അതെ ചില ബയ്സ്സുകാർക്ക് എന്നചിലര് പൊയ ന്നല്ല
ആണ് ഇപ്പം ഈ ഫ്രീ ബസ്സ് ഉണ്ടല്ലോ
ആഹ് ആഹ്
ആ പ്രിയ അഹ് പ്രിയദർശിനി അതില് ചിലവർക്കൊക്കെ ഭയങ്കര ദേഷ്യവ കണ്ടക്ടർ കണ്ടക്ടർമാർക്കൊക്കെ
ആഹ് പൈസ കൊട്ക്കാത്തൊണ്ട്
പെ പ്ശെ നമ്മളിപ്പ പപതിനഞ്ച് രൂപ ടെട്ടി അല്ല പ പത്തൊമ്പത് രൂപ ടിക്കറ്റ ആണെങ്കിൽ നമ്മള് ഇരുത് രൂപ കൊടുക്കുമ്പോം അവരേല്ഒരു രൂപ തരൻ ഇല്ല അത് അവർക്ക് കിട്ടൂലേ ഉം അപ്പൊ അതെല്ലാം കൊണ്ട പത്തു വരേന്നാവകുമ്പോ പത്ത് രൂപ കിട്ടൂലേ
അതെക്കെ അതെ
അപ്പൊ അവർക്ക് രാവിലെതൊട്ട് വൈകിട്ട് എത്ര മണിയരെ ഡൂട്ടി ആകുമ്പം ഒരു ദിവസം എന്തായാലും പത്തഞ്ഞൂറ് രൂപ കിട്ടാതതി ഇരിക്കലല്ലോ
ആഹ്
അപ്പൊ അതെല്ലാം കൊണ്ടൊക്കെ ദേഷ്യങ്ങളും കാണും
ആഹ് രിക്കും എന്നാ ചെല ആൾക്കാര് ആഹ് ചോറും ആ ചൂടത്തോരനും സാമ്പാറും പിന്നെ കോവയ്ക്കാൻ മെഴുക്കുപേരട്ടി അപ്പൊ വ ഴുതന ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച് കുറച്ചച്ച് മസാല വെരട്ടി ആയിട്ട് എണ്ണക്കകത്ത് വറുത്തെടുത്ത് കഴിക്കാവുന്നപ്പ നല്ല ടേസ്റ്റ് ആണല്ലോ
ആ ആ
ആഹ് അപ്പ ചോർ തിന്നാൻ നല്ലയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ എന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചുമ്മാ ഉണ്ടാക്കി നോക്കിയത് അല്ല വട്ടത്തില് വട്ടത്തി നമ്മൾ ഏത് വഴുതനങ്ങ ആയാലും വട്ടത്തി ആ പരട്ടിയിട്ട് ഒരു സൈഡ് നല്ലല്ലെ നമ്മള് മീൻ വറക്കുന്ന പോലെ മൊരിച്ചെടുത്തിട്ട് അടുത്ത സൈഡും അതുപോലെ എന്നിട്ട് ചോറ് പുരട്ടി പിന്നെ നല്ല ടേസ്റ്റാ ആഹ് നല്ല
മുബൈലില് കണ്ടായിരുന്നു അത്
ആ ഞാനങ്ങനെ ചുമ്മാ നോക്കിയതാ പക്ഷെ നല്ല ടേസ്റ്റ് ച്ച് ഉണ്ടായിരുന്നു കഴിക്കാൻ, അപ്പോ അത് എന്തോ പ്രത്യ ടേസ്റ്റ് നമ്മളാ
അത് ശരി വഴുതള്ളങ്ങ അതാ മറ്റേ
കത്രിക്ക കത്രിക്കന്ന് പറയാത്തില്ല അതന്നെ അതാ വഴുതനെ ആഹ് വയലറ്റും വെള്ളയും പച്ചയൊക്കെ ഒണ്ടല്ലോ പല കളർ ഉണ്ടല്ലോ ആഹ് ഇവിടെ പ തീർച്ചയായിട്ടും പക്ഷെ അതിന്റെന്ന് വെച്ചാൽ ഈ പൈലറ്റിന്റെയും വെള്ളടയും കൂട്ടല്ല നല്ല സൊഫ്റ്റ ഈ പച്ച
ഞാനും മൊബൈലിൽ തന്നെ കണ്ടത്
ആഹ് നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്ന ഉണ്ടാവുന്നായോണ്ട് അതൊന്നും എനിക്കറിയത്തില്ല അപ്പച്ച നല്ല സോ റ്റ ഈ വെള്ളയുടെ ഒക്കെ തൊലിക്ക് ഭയങ്കര കട്ടിയല്ലയോ അതെലെ ആഹ് വയലത്തിനും ഭയങ്കര കട്ടി പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ഇതങ്ങ് ആകാ ഇതങ് പാട പോലെ ആവു അങ്ങ് നമ്മടെ ഈ എഹ് കഞ്ഞോടത്തിന്റെൊക്കെ പാടയുണ്ടല്ലോ അതുപോലാവോ അതിന്റെറെ
അതുപോലെ ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇത് ഫ്രൈ ആക്ക്യോക്കെ കഴിക്ക അപൊ എന്റെ മോന് വഴുതനങ്ങി ഒന്നും അങ്ങനെ
മോഇങ് വന്നാ
മോന് ഇവിടെണ്ട് മോളാ വരാഞ് മോള് വന്നില്ല കൊറച്ചുടെ കഴിയു വരാൻ
ഒറ്റെക്ക് വരുവോ
ഇല്ല അമ്മയുണ്ട് അമ്മെ മോള്ളൂടാ പോയത് അമ്മയുടെ വാലെ പിടിച്ചങ് അടക്കും
അത് ശരിയാ ആഹ് ആഹ്
അമ്മയേട് ഭയങ്കര കമ്പനിയ അയാളെ എന്നെ എന്നെ ലെന്നെ പോലും ചെലേ സമയത്ത് അമ്മ്മെ ളിക്കുന്നെ എന്തായാലും അമ്മ്മയുടെ കൂടെ നടന്ന ടന്ന അമ്മാമാ മതിയ അവൾക്ക് അവ അവള്ന്നെ ചോറൊക്കെഴിച്ചിട്ടാ പോയനി
മ്മാമ്മാരെടെ കൂടെ പോവു അല്ലേ ഹലോ ഹലോ മഴ ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ കേക്കാവോ ആഹ് കേക്കാവോ
ആഹ് കേ
ആഹ് ആഹ് അന്നേരം അവൾ ആ പ റ്റിയില്ല അവൾക്ക് പക്ഷെ ഇങ്ങനെയൊക്കെ മെഴു മെഴു മെഴുക്കു വരട്ടി അതൊക്കെ ഭയങ്കര ഇഷ് ടാ പക്ഷേ എന്റെ മോന് മെഴു ക്കുവര്ത്തീ വഴുതനങ്ങ അങ്ങനെ ഒന്നും ചെയ അങ്ങനെ ഒന്നും ഇഷ്
അവന് ഇഷ്ട ഇല്ല അല്ലേ
ഇഷ്ട അല്ല പക്ഷേ ഈ ഫ്രൈ ആക്കി കൊടുത്തപ്പോ ആ കൊച്ചിന് ഭയങ്കര ഇഷ്ട ഞാന് ഫ്രൈ ആക്കിട്ട് പിന്നെ വന്ന് ഇത്തിരി കഴിഞ്ഞ് ഞാൻ തിന്നാൻ ചെന്നോക്കുമ്പട്ട് കൊറച്ചിരിക്കും ഞാൻ ചോയ്ച്ച് ഇത് ആര് തിന്നമ്മേ ഇത് അപ്പൊ അമ്മ പറഞ്ഞു മോന് എടുത്ത് കഴിച്ചാ ന്ന് അപ്പൊ അങ്ങനെ അവൻ അത് എടുത്ത് വെച്ച് കയ്
ആഹ് അവന് ഇഷ്ടപ്പെട്ട്
ആഹ് അവനങ് ഭയങ്കര ഇഷ്ടമായത് അന്നേരം ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ തിന്നുവാണെങ്കി പിന്നെ നമ്മള് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ നല്ലത്
ആഹ് ആഹ് തിന്നാണെങ്കി അതെന്നെ ഉണ്ടാക്കി കൊടുക്കാല്ലോ
ആഹ് പിന്നെ ഞാന് ചെ ഇപ്പൊ ഒന്നിരാട എന്നും ഇല്ല ഒന്നരാട എക്സസൈസ് ചെയ്യും ആഹ് യോഗാടെ ആഹ് യോഗാടേ യൂട്യൂബിനകത്ത് നോക്കിട്ടെ അപ്പൊ അത് ചെയ്ത് ചെയ്തിട്ട് ഞാന് ഫുഡ് കഴിക്കത്തൊള്ള അന്നേരം ഞാൻ എന്തായാലും അത് ചെയ്തിട്ട് അപ്പൊ അതും മെഴുക്കുവരട്ടി ഫ്രൈ ആക്കിയിട്ട് അത് ചോറും കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ച് ആഹ് യോഗ ചെയ്തിട്ട് വന്നിട്ടേ ഫുഡ് കഴിക്കത്തൊള്ളൂ. അല്ല നമ്മളെ വയർ നിറഞ്ഞിരുന്ന് അല്ലല്ലോ ഇത് എക്സസൈസ് ഒന്നും ചെയ്യുന്നത് ആഹ് അങ്ങനെ ഇരിക്ക ഇപ്പെങ്ങനുണ്ട് ഷുഗർ ഒക്കെ കൂടുതലാണോ
ആഹ് ചെറ്തായിട്ട് കൂടുതല്ണ്ട്
ആഹ് ഇവിടെ ഷുഗറിന്റെ ഒരു പിന്നെ ചീര ഉണ്ടായിരുന്നു അവിടൊക്കെ കിട്ടുവോ അത് ഷുഗറിന്റെ ചീര ആഹ് ഒരു ഒരു അയ് ലെ കൈപ്പത്തിയുടെ കൂട്ടിരിക്കുന്ന എലയുള്ളത് ആ അത് അതെ അതെ അതെ അത് നല്ല തോരം വെച് ആഹ് അതൊക്കെ മേടിച്ച് തോരം വെച്ച് കഴിക്കണം ന്നെ ശ്രദ്ധിക്കണം ആഹ് നന്നായിട്ടേ ശ്രദ്ധിക്കണേ ഈ അങ്ങനെ ഷുഗറൊക്കെ ഉണ്ടെങ്കി എടയ്ക്കൊക്കെ പോയി ചെക്ക് ചെയ്യ, ചെക്ക് ചെയ്യോ പോയി
ക്കെയ്യും ഉം മാസത്തിൽ പോവും ചെത്ക്കെയ്യും
ആഹ് അങ്ങനെ പോയി ചെക്കൊക്കെ ചെയ്യണം. എന്തായാലും ഷുഗർ ഒക്കെ ഉള്ള അല്ലേ അന്നേരം പിന്നെ ആഹ് പിന്നൊക്കെ നന്നായി ട്ട് കണ്ട്രോൾ ചെയ്തൊക്കെ പോണം. ചോറൊക്കെ തോനെ കഴിക്കുവോ?
ഇല്ല ഉച്ചയ്ക്ക് മാത്രം
ആഹ്
രാത്രി കാപ്പി ഉണ്ടാക്കാൻ മടിയാണുമ്പോ ലേശം ചോറ് തിന്നും
ആഹ് ആഹ് ന്നാ ശരിയ എന്നാ ആഹ് ശരി എന്നാ